ഹലോ ആഹ് കേൾക്കുന്നില്ലേ എന്താ ചെയ്യ്ന്ന
എന്താ ഇങ്ങനെ കോളി ഇത് രിക്ക
വേറെന്തെ വർക്ക്ണ്ടോ
വേറെടെ പ്രത്യേകിച്ച് അവർക്കൊന്നുല്ല
അത് ശരി മ്ഹ് കല്യാണം കഴിഞ്ഞതാ
ഏ രണ്ട് മക്കള്ണ്ട്
അല്ല ചെലേലോട് കല്യാണം കഴിഞ്ഞ രീതിയില് സംസാരിക്കുമ്പോ പറയും പഠിക്കാണന്നേ
ആഹ് ഹാ ഹാ ഹാ ഇനിക്ക് രണ്ട് മക്കള്ണ്ട്
ആഹ്
ഒരാളിപ്പോ നാലാം ക്ലാസ്സിലാണ് ഒരാള് യു കെ ജി യ പഠിക്കണത്
അഹ് ശരി
ആഹ് വേറെ എന്തെക്കെയാ വർത്താൻ ഇൻക്ക് വലിയ മോന് നാലാം ക്ലാസ്സില് മോനാണ് യു കെ ജിയിൽ പഠിക്കണ പെൺകുട്ടിയാണ് ഉം അ നിങ്ങക് എന്ത് കുട്ടിയാ എന്ത് കുട്ട്യളാ
ഇക്ക് ആൺകുട്ടിളാ
ആഹ് രണ്ടാ ആണ് കുട്ടികളാ അപ്പൊ അത്യാവശ്യം ക്ഷമ ഉള്ള ആളക്കാരം
ആഹ് അതെ പിന്നെ ചെർത് ആണോ ഒന്ന്
ആഹ് ആഹ് ആഹ് അല്ലെ പെൺ ആകുകുട്ടികളെ അത്യാവശ്യം ചെലവാണെന്ന് പറയെ
ആഹ് ഹ് ക്ഷമ വേണം അവര് വെറുതെ ഹ് മ് ഇത് ചെറുതിനാണ് ഭയങ്കര കുറുമ്പ്
ആഹ് ഇതൊക്കെ കണ്ക്ക
ഉം ഇപ്പൊ ആണ് പെണ്ണ് ന്നെന്നും വ്യത്യാസമില്ല ഒക്കെ ഒരേ പോലേണ് നിക്കാ അ ആൺകുട്ട്യളെ ക്കാട്ടിലും പിടി വാഷിയാണ് പെൺകു
ആഹ് അതന്നെ ഇത് തന്നെ ന നമ്മള് എന്തേലും കാര്യമായിട്ടും വല്ല ഫോൺ ചെയ്യ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെലുംക്കെ അപ്പോ ഓൽക്ക് അവിടെ കടന്നൊരു ഒ ഒച്ച ഉണ്ടാക്ക്ണ സൗണ്ട് ഉണ്ടാക്ക്ണ സംസാരം
ഇപ്പൊതാ ഞാ ഉറക്കി കിടത്തി കണ്ട് എനിക്ക് വിളിക്കാനുള്ളതൊക്കെ ചെയ്യാ
ആഹ് ആഹ് ഇവടെ ഇമ്മണ്ട് ഇമ്മ പോയോക്കും മ്ഹ്
ഏഹ് പിന്നെ സ്വന്തം വീടായോ
ഇല്ലല്ല സ്വന്തം വീ ഇല്ല ല്ലാ ഞാനിപ്പ എന്റെ വീട്ടിലാണ് ഹസ്ബൻഡിന്റെ വീട്ട്ക്ക് നാളെ മറ്റന്നാള് ഒക്കെ ആയിട്ട് പോവും
ആഹ് അവിടെ അടുത്ത് തന്നെയാണോ വീട്
ഇവിടെന്നരു അഞ്ച് കിലോമീറ്റർ ക്യാപിട്ടു.
ആഹ് അ അത് ശരിഹസ്ബൻഡ് ഇവിടെ ഇണ്ടോ
ഇല്ലേ ഇവിടെ ഇണ്ടായിനു ഇപ്പൊ പോയിട്ട് രണ്ടു മാസം അല്ല ഒരു മാസം ആവുണെള്ളൂ ഇന്നട്ടാ ഞാൻ ഇങ്ങട്ട് പോന്നത് ഉം വെക്കേഷനിൽ കുട്ടികള കൂടെ വന്ന് ങ്ങാണ്ട് അങ്ങനെ വന്നതേനു മറ്റേത് എങ്ങട്ടേലൊന്നും പോവാനൊന്നും പറ്റൂലല്ലോ ഓല് ഇസ്കൂളിൽ പോയി കഴിഞ്ഞാല്
ആഹ്
അപ്പ പിന്നെ ഓൽക്കുങ്കൂടി ഒഴിവുള്ള ദിവസം വരാർഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി രണ്ട് വർഷ് ലെയ്ട്ടായിട്ടാ വന്നത് രണ്ട്‌ വർഷം നിന്ന് രണ്ടു മാസം നിന്ന് പോവും ചെയ്തു
ആ രണ്ടു മാസം ഈ കുട്ട്യാൾ ഇത്രക്കെ നിന്ന് പോകുമ്പോത്തിന് പിന്നെ ഒരു വിഷമാണ്.
ഔ വിഷമാണോന്നൊ ഭയങ്കര സങ്കടം തന്നെയാനു ഒരു ഒരാഴ്ച എടുത്തു ഒന്ന് റിക്കവറായിട്ട് വരാന്.
ആഹ്
ഇപ്പോ ഓ ക്കെയായി ആ ഓൽക്കും സങ്കടം ഓലില്ലാണ്ട് ഇനിക്കും സങ്കടം എ ഇനിക്കാണെങ്കിൽ ഒന്നും സങ്കടം ഒന്നും അങ്ങനെ വല്ലാതെ സഹിക്കാൻ കഴിയൂല
ആ ആ പെട്ടെന്ന് വെശ്
വിഷമം വരും പ്രഷർ കുറയും അങ്ങനെ ഭയങ്കര പ്രശ്നാണ് ഇന്ക്ക് അതന്നെ നാട്ടിൽ വന്ന പോണ പോയാ പിന്നെ ഒരാഴ്ച്ച പിന്നെ പ്രശ്നാണ് ഇൻക്ക്.
അയ്ശരി ആ ചെലോര് അങ്ങനെ കേൾക്കാം നമുക്ക് പിന്നെ അങ്ങനെ ന്താ അനുഭവം ഇല്ലേ ഇബടെത്തത്തെആയതു കൊണ്ടെ
ആഹ് അറിയിണ്ടാവൂലലെ പ്രവാസം എന്നൊന്നും പറഞ്ഞാൽ ആർ ക്കു അനുഭവിക്കാതെ. കെട്ടി വിചാരിക്കും ഞാന് പറയും നല്ല ജീവിതൊക്കെ ഇങ്ങനെ തീർന്നു പോകോന്ന്. ന്ന കാൽ എന്തെങ്കിലും നടക്ക്ണ് ണ്ടോ അതും ഇല്ല ജീവിതം കഴിഞ്ഞ അങ്ങനെ പോ പോക്ണ്ട് പിന്നെ അവിടെ നിന്ന് ശീലായോൽക്ക് നാട്ടിൽ
ഉം ഉം പിന്നെ നല്ല ജോലിയും കാര്യൊക്കെ യാണെങ്കി പിന്നെ കേ
ആ ഞങ്ങക്ക് ഫാമിലിക്കും പോവേനു ഇത് അതും പറ്റ്ണില്ല ഏതായാലും ഇപ്രാവശ്യം പോണം വിചാരിക്കിണണ്ട്.
വെക് ഉം എങ്ങനെങ്കിലും പോയി ഇതാക്കിയാല് ഉം ഉം
അസൈരു ഇത്പ്പോഎന്താ ഇങ്ങോട്ട് വന്നാ ആകെ രണ്ടു മാസത്തേലീവ് കിട്ടും
പിന്നെ അയ്ന് കുട്ടികൾ സ്കൂൾ പോക്ക് തുടങ്ങിയാലും അതും
ആ അപ്പോ ഞാൻ ഓൺലൈനായി രണ്ട് ക്ലാസ് ആക്കി ആണ്ട് അങ്ങനെ അവിടെ പോയി ആണ്ട് ഒരു ആറുമാസം ഒക്കെ നിക്കണം ന്ന്‌ വിചാരിക്ക്ണ്ട് ഇപ്രാവശ്യം.
ആഹ് ഉം
പിന്നെ എന്താണ്
അല്ലാതപ്പോനമ്മള് ജി ആ ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഉം ഉം എപ്പാവും. ആ മഅ് രിബ് ഇന്നേര്ത്താണ് ഒരു മഅ് രിബിന്റെ നേര്ത്തൊക്കെ മതി ഇവിടെ.
ആ ഹ് ആഹ്
ഉം നാലണി.
വെള്ളിയാഴ്ച എങ്ങനെ സ്പെഷലൊക്കെ ഇണ്ടാക്കോ
വെള്ളിയാഴ് ഇണ്ടാക്കല്ലേ ഞാന് ഇണ്ടാക്കയാണെങ്കി ഞായറാഴ്ച അപ്പല്ലെ കുട്ട്യേൾക്കെ
ഞങ്ങളും അങ്ങനെ തന്നെ ഇണ്ടാക്കല് അപ്പഞ്ഞി ചെൽ അപ്പോ ഞങ്ങൾ നാളെ പോവായിരിക്കും അപ്പോ പിന്നെഇന്ന് ഇണ്ടാക്കി അല്ലാ വി ബിരിയാണി മോൾക്ക്പറ്റൂല ഓൾക്ക് എരിവൊന്നും പറ്റൂല. അപ്പോക്ക് ഓള് നെയ്ച്ചോറായ അത്യാവശ്യം കഴിക്കും ചെറ്യേ മോള് അപ്പ പിന്നെ ഓൾ ഓക്ക് നെയ്‌ച്ചോറാ ഇഷ്ടം അപ്പ അത് വെച്ച് പിന്നെ ഫ്രൈഡ് റൈസായാ അത് മോക്ക് പറ്റൂല അതില് പച്ചക്കറ്യോക്കെ ള്ളതല്ലേ അതെങ്ങാനും വയറ്റ്ക്കായ കെ ഉം പ്രശ്നല്ലേ അപ്പ അതും കഴിക്കൂല ഉം ബിരിയാണ്യേതാലും കഴിക്കൂല അപ്പൊ പിന്നോഓക്ക് ഇഷ്ടം നെയ്ച്ചോറാണ് ഞാൻ പറയണ്ട എല്ലാ ആഴ്ച്ചിം നെയ്ച്ചോറ് ഇഷ്ടത്തിന് തിന്ന് തിന്ന് ൻക്ക്പ്പ നെയ്ച്ചോറ് വെറുപ്പാണ്
ആഹ് ഇൻകുഷ്ടല്ലാ അത് എന്താന്ന ഈ പറഞ്ഞ മാതിര്യെന്നേ ത് ന്റെ ചെറ്തിന് ചെൽപ്പോ നമ്മള് ഉച്ച ത്ള്ളോർ ചോറ് വെക്ക്ന്ന് ചെല ദവസങ്ങളിലെ ഉച്ചക്ക് മാത്രേ ഇവടെ ചോറ് വെക്കൊള്ളെ രാത്രികക്കാർക്കും ചോറാണ്ടാ രാത്രി ചോറ് വേണ്ട അപ്പൊ ഈ ചോറ് വേണ്ടാത്തെ കാരണം പിന്നെ രാത്രി കുട്ടിക്ക് ചോറൊടുക്കാൻ നേരത്ത് ഞമ്മ ഞമ്മള് ചെലെ ദെവസരിടുമ്പോ അരി മാറുമ്പളൊക്കെ അമ്മള് വിചാര്ച്ചത്ര അരി ഇണ്ടാവ്ലെ ചോറ് ഇണ്ടാവ്ലല്ലോ അങ്ങനെ പിന്നെ ഈ നെയ്ച്ചോറ് രാത്രി ഇണ്ടാക്കി കൊട്ത്ത് നെയ് ഇപ്പ നെയ് ചോറ് ന്നർഞ സാധനം കണ്ടൂടാതായി ക കുട്ടിക്ക് കൊട്ത്ത് കൊട്ത്ത് കൊട്ത്ത് നമ്മള് കഴിച്ചിട്ടല്ല ദിവസം ഇത് കണ്ടിട്ടേ ഇ ഒരു സാധനം തന്നെ നമ്മൾ ദിവസം ത് കാണുമ്പോ
ആ അതന്നെ ഇ ട്രോമെ അതേപോലെ ന്റെ നാത്തൂന് നാത്തൂന്റീറ്റെ വീട്ട്ല് പെര്ന്നാൾക്ക് എല്ലാ പെര്ന്നാൾക്കും ചെറ്യര്ന്നാളും വല്ല്യര്ന്നാളും മ്മ ക്കെ എല്ലാ പെര്ന്നാക്കൊന്ന് മാറി മാറ്യൊക്കൊന്ന് വെച്ചോക്കൂലേ ആ ഒരു ണ്ടാവും അവല മക്കക്ക് മൂന്ന് വല്ല്യ മക്കളാണ് ഓൽക്ക് മക്കക്ക് നെയ്ച്ചോറും കടായിം അതല്ലാതെ പറ്റൂല എല്ലാ പെര്ന്നാക്കും അ ഞങ്ങ ക്കൊർപ്പാണ് അവ്ടെ പോയ തേകാ ആഹ് അല്ലെ പെര്ന്നാക്ക് അല്ലാതിം വെ നെയ്ചോറ് പഷെ പെര്ന്നാക്കൊര് നെയ്ച്ചോറെക്കലാണറിയു വ്ടെ ഞങ്ങള വ്ടെ താ ത്ത പറയും ഇൻക്ക് നെയ്ച്ചോറ് പെര്ന്നാക്കൊക്കെ തിന്ന് തിന്ന് പ്പ നെയ്ച്ചോറ് കാണ്ണെന്നെ വെർ കാണാറിം ആഹ് വെറൈറ്റി ഒന്ന് വെച്ച് കാണ്ട് വേറെന്തേലൊന്ന് വെച്ചോക്കാൻ പൂത്യായിക്ക്ണ് ഒന്നിനും പറ്റൂലടെ അത്യാവശ്യം കുക്കിങ്ങറിയണ ആളാ പക്ഷെ മക്കക്ക് ഇതേ പറ്റുള്ളൂ
ആഹ് യൂട്യൂബിലൊക്കെ നോക്കി ഇണ്ടാക്കൊ
ആഹ് ഞാന് അത്യാവശ്യം ട്രൈ ചെയ്യ്ന്നാളാണ് എന്ത് സാധനങ്ങളും സംഭവും ഒ എ കെ കയ്യിൽ ക്യാഷ് ണ്ട്ന്ന്ണ്ടെങ്കി വ ന്തേലും വെറൈറ്റിയൊക്കെ കണ്ടാല് മക്കക്കൊക്കെ ണ്ടാക്കി കണ്ടിട്ട് കാരണം എങ്ങനേം കഴിച്ചോട്ടെ വിചാര്ച്ചിട്ടങ്ങനെ ചെയ്യ്ണത് ഉം
അങ്ങനെ ന്തെങ്കി വ്യത്യാസം ണ്ട ത്തിൽ ണ്ടാക്കി കൊട്ത്ത മക്കള് കഴിക്കോ
കഴിക്കൊക്കെ ചെയ്യും മോനെന്തായാലും എന്തേലും വെറ റ്റി മതി ഓന് ന്യൂഡിൽസ് ആ ചിക്കൻ നൂഡിൽസൊക്കെണ്ടാക്കി കൊടുത്താ എന്തൊര് ട്ടാന്നറ്യോ മോള് അയ്ന്ന് നൂഡിൽസ് മാത്രം പെർക്കി കൈ ഓൾ അയ്ന്ന് വെജിറ്റബ്ളൊക്കെ ങ്ങട്ട് മാറ്റി കൈക്കും ഓക്കഹ് അങ്ങനെ അഒന്നും പറ്റൂല വെജിറ്റബിൾസെന്നെ കഴിക്കൂല
ഉം വെജിറ്റബിൾ പക്ഷെ എങ്ങനെ എന്തെങ്കിലും കൊർച്ച് കഴിക്കും വേണം
ആഹ് വേണ്ടേ ഇപ്പൊ ഞാനിങ്ങട്ട് കറി ക്കെ വെച്ച്കാണ്ട് ഓള് ക ഒയിക്കണ്ടാർഞ്ഞാലും ഞാനൊയിക്കും ഇങ്ങട്ട് ഞാന് അയ്ന്ന് വെജിറ്റബിൾസൊക്കെ ഇട്ത്ത്കാണ്ട് നല്ലോണം ഞൊണ്ടിഞൊണ്ടി തില് ഭക്ഷണം ചോറ്ൽ കൊയ്ച്കാണ്ട് കൊട്ക്കും ഓള് കാണാതെ പൂത്യെച്ചൊക്കെ കൊട്ക്കും തടഞ്ഞ തുപ്പും അപ്പ അയ്നും വേണ്ടീട്ട് നല്ലോണം ന് കൈയ്യേറ്റൊന്ന്ങ്ങനെ അലിയിച്ചിട്ട് പിന്നെ ഫുഡും ചോറിൽ കൊയ് ച്ചിട്ടൊക്കെ കൊട്ക്കും എങ്ങനേലും വയറ്റിലായി ജാർച് ആഹ് ഇപ്പത്തെ മ ക്കളൊക്കെ ഒരു അവസ്ഥ ഓൽക്ക് വെറും ജങ്ക് ഫുഡ്സ് പൊർത്ത്ന്ന് അങ്ങനെ എ നമ്മളെ നാടൻ ഫുഡേളൊന്നു ഓൽക്ക് വാണ്ടല്ലോ
വേണ്ട
ഇൻക്കൊക്കെ പ്പ സത്യം പർഞാല് ഈ ബിരിയാണി നെയ്ച്ചോറ് അങ്ങൻത്തെയ്ലേറൊക്കഷ്ടം നാടൻ ച് ചോറും മീൻ പൊരിച്ചത് അങ്ങെ അയിൻ്റൊക്കെ ഒരു ഫാനാണ് അത അതെന്നും കഴിച്ചാലും നമുക്ക് വെർക്കൂലല്ലോ
ഉം അത് പിന്നെ മുന്നൂറ്റെഴുപത്തിയഞ്ച് ദിവസം നമ്മക്ക് സാധാ ചോറ് ന്നാലും മടുപ്പ് വരൂല
ഇന്ന് ഞ്ഞി സ്പെഷ്യല് കഴിച്ച് നാളെ നമ്മക്ക് വെറും ചോറ് തിന്നാം പൂതിയായിട്ടേക്കാരം ഉച്ചായി കിട്ടിയെങ്കി വിചാരിക്കും
ആ അതെന്നെ ഔപോലെ യമ്മളിവിടെ ന്ന ഏ വീട്ട്ന്നൊരു ആഴ്ചക്കെന്ന് മാറി ക്കെ അല്ലെങ്കി വേറൊരു സ്റ്റേറ്റിക്കൊക്കെ പോയിറ്റ്ണ്ടെങ്കി ആഹ് ചോറിന്റെ വെല അപ്പഴ അമ്മൾ അറിയ ഉം ആ
ആഹ് ഞാൻ പറയാ ഈ ഊട്ടി മൈസൂർ ആ ബൈക്കി പോണെൻ ഇൻക്ക് ദേഷ്യ കാൻ ചോറ് മര്യാക്ക് കിട്ടൂലല്ലോ നമ്മളെ വട്ത്തെ ഫുഡിന്റെ ടേസ്റ്റേ അല്ലല്ലോ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നു അ പ്പ ആ വയ്ക്കൊന്നു ഇൻക്ക് പോണതെന്നെഷ്ടല്ല ഹസ്ബൻ്റിനാണെങ്കി അനങ്ങ്യാ പോണം ചുരം കേറാന് അല്ലെങ്കി ഊട്ടി അല്ലെങ്കി മൈസൂര് എപ്പോഴു ഒരു ചുരം കയറലും ചായു
വനാടാണോ നിങ്ങള്
അല്ല അല്ല വയനാടൊന്നുല്ല കോഴിക്കോടൊല്ല ങ്ങള് മൽപ്പുറത്താണ്
അയ്‌ ശരി ആ ഔണ്ട് പിന്നെ എഹ് ന്റെ മ്മാൻ്റെ വീട് മലപ്പുറം ഉം അല്ല ഞാൻ വട് എർണാകുളം
ആഹ് എറണാകുളം ഞങ്ങളിപ്പോ ഇപ്രാവശ്യം ആലപ്പുഴ പോയിനു എറണാകുളാണ സ് സ്റ്റേ ചെയ്തത് പിന്നെ അവിടുന്നങ്ങനെ പിന്നെ ആലപ്പുഴ പോയി പിറ്റേന്ന് പിന്നെ ആലപ്പുഴ പോയി സ് എതങ്ങനെ രണ്ടീസായി എർണാകുള ആലപ്പുഴായിട്ട്ണ്ടായിനു
അയ്ശരി എം വെക്കേഷന്
ആ വെക്കേഷന് അപ്പ ഹസ്ബൻ്റ് വടെ ണ്ടായപ്പോ ഞങ്ങള് അങ്ങനെ രണ്ടീസം വന്ന് ബോട്ട് ട്ടിങ്ങും കാര്യങ്ങളൊക്കെഴിഞ്ഞങ്ങനെ പോന്നു
അയ്ശരി ഉം
പിന്നെന്താ മഴേയൊള്ളൂ അവടെ
ഉം ഇവടെ പ്പ താ പെയ്യ്ണ് ഇന്നിപ്പോ മഴെന്നെ കാര്യായിട്ട്
ആ ബടി അങ്ങൻത്തന്നെ ന്നും ന്നലെക്കെ നല്ല മഴേണ് മക്കൾ സ് സ്കൂള് പോണ ടൈമിലാണ് ഭയങ്കര മഴ
ആ സ്കൂൾക്ക് എർങ്ങണ നേര്
അറങ്ങ്ണ ടൈമില് അയിക്കൂടെ ഷൂവും സോക്സൊക്ക്ട്ട് പ്പ ഞാന് ഇന്ന് സ് സ്കൂൾക്ക് വിളിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് യും മഴക്കാലം കയ്യോളം ഷൂ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പർഞ്ക്ക്ണ് ചെര് പട്ട് പോന്നോട്ടെ ന്നൊക്കെ പർഞ് കാരണ ഈ സ്കൂള്ള്
ആ മോന്റെ സ്കൂൾലൊന്നു ഷൂ ഇപ്പൊയതല്ല ചെര്പ്പാണ്
ആഹ് ഹ അങ്ങനെ വെരല്ണ്ട് എല്ലാ കുറിം മെസ്സേജ് ഇപ്രാവശ്യം വന്നിട്ടില്ല മെസ്സേജ് അപ്പൊ മോന് ഭയങ്കര പേടി ഷൂ ഇട്ടിട്ടില്ലെങ്കി ചീത്ത പറയും ആഹ് ആഹ് അപ്പ ഞാന്ന്ന് ഏ മെസ്സേജ് അയച്ചിട്ട് തിങ്കളാഴ്ച മുതല് ഞ് ഷൂ വേണ്ടല്ലോന്നൊക്കെ ചോയ്ച്ചപ്പൊ മിസ്സ് വേണ്ടാ ഞ്ഞി മഴക്കാലം കയ്യോളടണ്ടാ അപ്പൊ മെസ്സേജ് വന്നിട്ടൂല്ല അപ്പോൽക്ക് കുട്ട്യേക്ക് പേടിയാണ്
ഉം
ഉം
ആഹ് തോ ആന്നാ ശരി ഞാ പിന്നെ വിളിക്കാ